എന്താ വിശേഷം സുഖായിട്ടിരിക്കുന്ന് എന്താവട സൗണ്ട്
ആ അത് ഡ്രില്ലിന്റെ സൗണ്ടാ ഡ്രില്ലിന്റെ സൗണ്ടാണ് ഞാൻ വീട്ടിലന്നെ
ഉ അവട അതൊക്കണ്ടോ
ആ ഇവടെ ഡ്രില്ലൊക്കെണ്ട് ഹസ്ബൻഡ് ഒരോ പണിട്ക്ണ്ട് അയിന്റ ചോറ് തിന്നീല്ല ഇജ്ന്നോ
ഞാന് ക്ലാസ്സിലാണ്
ഏ ക്ലാസിന്റെ എടെലാ വിളിക്ക്ണെ
അത് ഇന്റെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ് അപ്പ ഞ്ഞി ഞാൻ ഫ്രീ ആയി അപ്പൊ ഞാന് മിഷീൻമ്മന്ന് മാറി കൊടുക്കണം അടുതാക്ക് അടിക്കണെങ്കി ഇല്ലെങ്കി
ആ
എങ്ങനെ അടുത്തവള അടിക്കുകയാണ് അപ്പ എങ്ങനെ പുറത്തേക്ക് പോന്നു വരാന്തേല് പുറത്തേക്കല്ല അവിടെ വരാന്ത്‌
ഉം പിന്നന്താ പറി
എന്താ ചോറൊക്കെ തിന്നോ
ചോറ് തന്നിയില്ല ഉം ആ ആയിണ് കഴിക്കണം
ഞങ്ങളൊന്ന നല്ല ഉപ്പിലിട്ടാ മാങ്ങിയൊക്കെ തിന്ന
ആ ഇൻക അത് ഇഷ്ടല്ല
ഉപ്പിലിട്ടൊക്കെ തിന്നണ്ടേ എപ്പളല്ലേ രസള്ളു
ട്ടല്ലെങ്കിൽ പൊളിക്കും
ആ അപ്പൊ പോ പറ്റല നല്ല എരും എല്ലാം ഇട്ടാണ്ട് മുളക് പൊടിയൊക്കെ ഇട്ടാണ്ട് ആ ഇത് വാങ്ങി തിന്നതല്ല ഇത് ഞങ്ങൾ ഓരോ ദിവസം ഓരോരുത്തർ എന്താ വ്യത്യസ്
അത് ശരി പക്ഷെ ഞാന അങ്ങനെ വാങ്ങി തിന്നല്ല അങ്ങനത്തെന്നും
ആ
അല്ല
ഞങ്ങള ടൈമ അങ്ങനെ അങ്ങോട്ട് പോവും
പീടിയന്ന് വാങ്ങല്ലേ ചെലവല് ഈ ഉപ്പിട്ടൊക്കെ പുറത്ത് പോയലൊക്കെ ബീച്ച്ന്നൊക്കെ തിന്നൂല്ലേ ഞാനതൊന്നും തിന്നൂല
ആഹ്
എനിക്ക്ഷ്ടല്ല
ഞാനിങ്ങൾക്ക് കുറച്ച് നല്ലൊരു ഉപദേശങ്ങൾ എങ്ങനെ നമുക്ക് ഗ്രീൻ പ്രോട്ടോക്കോള് പാലിക്കാന്നുള്ളത്
എന്താണ്
ഞമ്മളെ ഉ ഞമ്മള് ഹരിതാപകമാക്കണ്ടേ നമ്മളുടെ ജീവിതവും നാടും ഒക്കെ
ആഹ് വേണം
അതിന് വേണ്ടിയിട്ട് ഞമ്മൾ വീട്ടിലൊക്കെ പരിപാടികൾക്കൊക്കെ വേണ്ടിട്ട് ഒന്നങ്കിൽ സ്റ്റീലിന്റെ പ്ലേറ്റുകള് അല്ലെ ചില്ല് അങ്ങനത്തെ കപ്പുകളൊക്കെ വരുവല്ലോ
ഉം
സ്റ്റീലിൻന്റെ അതൊക്കെ ഉപയോഗിക്കാം
ആഹ് ആശരിയാണ് ഓ കേക്കണ്ട് പറ
ആഹ് പിന്നെ ഞമ്മൾ എന്താ പറയാ പുറത്തൊക്കെ പോകുവാണെങ്കിൽ നമുക്ക് സാധനമൊക്കെ വാങ്ങണന്ന് എന്തെങ്കിൽ ഞമ്മള് ഒരു തുണിന്റെ സഞ്ചി കയ്യി കരുതുക അതുപോണെ ഏ തൂവാല അങ്ങനെ എന്തെങ്കലുമൊക്കെ അതിന് ഉപയോഗിക്കാം അത് ഞമ്മള് അപ്പൊക്കെ കടകളിൽന്ന് കിട്ടുന്ന പെന്നുണ്ടല്ലോ നമ്മൾ എഴുതുന്നത് ആ സംഭവം പ്ലാസ്റ്റികേക്കാരം വരിയാ അപ്പൊ അത് ഒഴിവാക്കിയാണ്ട് മഷിപ്പേനല്ലേ ആദ്യകാലങ്ങളിൽ അത് ഉപയോഗിക്കുക പിന്നെ പ്രകൃതിക്ക് സൗഹാർദ ഏ സൗഹൃദ അലങ്കാരങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം സുകള് ഒയിവാക്കിക്കണ്ട് ഓ അതൊക്കെ ഞമ്മള് ഇറ്റപോണത്തെ ഓരോരുത്തർ ചിന്തിച്ചാൽ മതി അങ്ങനെയാകുമ്പോ ഇവിടെ ഉഷാറായിട്ട് അതോടെ നമുക്ക് ഈ മാലിന്യങ്ങളൊക്കെ ഇടാന് നമ്മളെ വേസ്റ്റുകളൊക്കെ ഇടാൻ വേണ്ടിട്ട്
ബാസ്ക്കറ്റുകള് ലേ
എന്താ പറയാ വേർതിരിച്ച് വെക്കണേ രണ്ട് കളറായിട്ട് വെചാണ്ട് ഓരോ പാത്രം വെച്ചാ മതി പച്ചേൽ പ്ലാസ്റ്റിക് പോണ നീലേല് കോട്ടൺ അങ്ങനേക്കെ നമ്മളെ ഈ ആശ്പത്രികളിലൊക്കെ കാണുന്നത് പോലൊയാ കൊറ്ച്ചുടി നല്ലതെകാരം അത് അതോടെ പോറ്ത്ത് വേസ് ആ അങ്ങാടികളിലും ഞമ്മള് ചെറിയൊരു കൊറ്ഞ്ഞൊരു ഏരിയകളിലൊക്കെ വെച്ച് ചെയ്താൽ മതി ഒരു അഞ്ചാറ് വീട് കൂടി ചെയ്താലും കൊഴപ്പല്ലല്ലോ അതുപോണ കമ്പോസ്റ്റിംഗ് അതുകൊണ്ട് പ്രകൃതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിച്ള്ളെ പ്രചരണം നാട്ടുകാ മുന്നിലോക്കെ നട ത്തിയാലൊക്കെ ഒരുവിധൊക്കെ നമ്മക്ക് മുന്നോട്ട് കൊണ്ടോവാൻ പറ്റും
മ്ം
പിന്നെ ഞമ്മളി ബാനറുകളൊക്കെ ഉപയോഗിക്കാണെ തുണി കൊണ്ടുള്ള ഉപയോഗിക്കാ പ്ലാസ്റ്റിക്
അത് ശരിയാ അതൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഈ കല്യാണം പരിപാടികളൊക്കെ കഴിഞ്ഞാല് ഒക്കെ വേസ്റ്റ് ഒഴിവാക്കല് ആ പ്ലാപ്ലേറ്റുകളുംതോക്കെ
അതികും ചെയ്യാ അല്ലാതെ നമ്മക്ക് വെറൊന്നും അത് ചെയ്യാൻ കഴിയൂല്ലല്ലോ അത് നമ്മളോരു സ്റ്റീലിന്റെ പ്ലേറ്റ് അല്ലെങ്ങി ചില്ലിൻ്റെ പ്ലേറ്റൊക്കായാ ഞമ്മക്ക് ചൂടു വെള്ളത്തിൽ കഴുകി പിന്നെ അടുത്താക്കത് ഉപയോഗിക്കാ
ഉം
മറ്റതയ്ന് പറ്റൂലല്ലോ
ഉം
സ്റ്റീലിന്റെ ഏ പ ന്താ പറയാ ഗ്ലാസുകളൊക്കെ ണ്ടാവില്ലേ മ്മള് വെള്ളം കുടിക്ണേ അത് ഞമ്മക്ക് പിന്നീട് ഉപയോഗിക്കാ അങ്ങനെ ഒരുപാട് ഇപ്പൊ പിന്നെ പ്ലാസ്റ്റിക്
അതൊക്കെ ശരിയന്നെയാണ് അക്കെ പ്രാബല്യത്തിൽ വന്നാലൊക്കെ ശരി വന്നാ കാര്യന്നേണ്
ആ അതൊക്കെപ്പൊ ഒരുപാ ഒരുവിധം കല്യാണ മണ്ഡപങ്ങളിലൊക്കെ
സ്റ്റിക് നിർമാർജന പദ്ധതിന്ന് പറഞ് കവറ് വേസ്റ്റ് എടുക്കാൻ വീട്ടിലേക്ക് ആൾക്കാര് വര്ണില്ലേ
ആ അതെ അതെ ഹരിതക
അതേപോലെഉം ഹരിത കർമ്മസേന വെര്നില്ലേ അതേപോലെക്കെ കാലം കൊണ്ടൊക്കെ അങ്ങനെക്കെ ആവാ മതി ഉം ഇപ്പൊ ഇപ്പ കൂടുതലും പരിപാടി ചെല അങ്ങളിലൊക്കെ അതേപോലെ പ്ലേറ്റുകളൊക്കെ മാറിണല്ലോ കടലാസ് പ്ലേറ്റ്ല്ലല്ലോ
ത്തെ ഒഴിവാക്കി ഞമ്മളവിടെട്ത്ത്ള്ള ഒരു കല്യാണ മണ്ഡപത്തില് ഹേ സ്റ്റീ ഞമ്മളെ പൊട്ട്ണ പ്ലേറ്റ്ല്ലെ സെറാമിക് അങ്ങനെന്തോ പറഞ്ഞിട്ട്ള്ളെ അതിന്റെ പ്ലേറ്റും പിന്നെ വെള്ളം കുടിക്കാൻ പൊട്ട്ണ കുപ്പി ണ്ടല്ലോ ഞമ്മളെ സാധാ വെള്ള കുപ്പി അയ്ളോല് ഓല് വെള്ളം നിറ അത് നമ്മള് കുടിച്ച് കഴിഞ്ഞാല് ഓലത് കൊണ്ടോയി പിന്നിം ചൂടുവെള്ളത്തില് കയ്കിട്ട് നല്ല ചൂടുവെള്ളം അയി ച്ചിട്ട് പിന്നെ ഞമ്മക്ക്‌ കൊണ്ടന്നു തരും അടപ്പോണ്ടടച്ചിട്ട് ആവശ്യകാർക് തോറന്ന് കുടിച്ചാ മതി അവിടെ ക്ലാസ്സില്ല അയ്നും വേണ്ടി വേറൊരു കല്യാണ മണ്ഡപത്തിലുള്ളെ സ്റ്റീലിന്റെ ക്ലാസ്സുകളാണ് സ്റ്റീലിന്റെ പ്ലേ സ്റ്റീലിന്റെ ക്ലാസ് ഇങ്ങൻത്തൊക്കെ വര്ണെ
ഉം
അപ്പോ കൊറെയൊക്കെ ഞമ്മക്ക് ഒരു വൃത്തിയാക്കി കൊണ്ടട്ക്കാൻ പറ്റും ഞമ്മളൊന്ന് ശ്രമിച്ചാ മതി ഞ ഞമ്മളും ഓ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ണ്ടാവും അപ്പൊ ഞമ്മളെ പോണ്ത്തെ ആളുകൾ ഓരോര്ത്തര് വിചാരിച്ചാ മതി അന്നാത് എന്തായാലും സാധ്യാവും ഇവെടെ ക്ഷെ അത് വിചാരിക്കൂലാന്നെ ഉള്ളു
ഉം ആ ഓരോരുത്തര് ഓരോരുത്തര് ചിന്തിക്കുമ്പോ സമൂഹം ചിന്തിക്കും നമ്മള് ഓരോ വ്യക്തികള് ചെയ്യുമ്പളെ പിന്നെ സമൂഹത്തിലെക്ക് വ്യാപിപ്പിക്കും
പിന്നെ ഞമ്മള് ച്ചാ ഒരുപാട് അപകരള്ളെ ചെയ്യ്ണതാണ് നമ്മളി പ്ലാസ്റ്റിക് കവറിലൊക്കെ ആഹാരം പാർസൽ വാങ്ങിക്കല്ലേ നമ്മൾ വീട്ടിക്കൊക്കെ വാങ്ങിക്കല്ലോ അതിന് പകരം മ്മള് വീട്ട്ന്നൊരു സ്റ്റീലിന്റെ പാത്രൊക്കെ ആയിട്ട് നമ്മക്ക് പോയാ മതി ഞമ്മൾ ഈ തട്ടുപാത്രആയിട്ട് വരു ല്ലോ ഈ പള്ളീക്കൊക്കെ ഉസ്താദ്മാർക്ക് അങ്ങൻത്തെ ആളുകൾക്കൊക്കെ കൊണ്ടൊണൊ ഒരു തട്ടുപാത്രണ്ടല്ലോ അങ്ങൻത്തെ പാത്ര ഞമ്മക്ക് ചെൽപ്പം ഒരു പക്ഷെ വെറി ആയിരിക്കും കടകൾക്കൊക്കെ കൊണ്ടോണെ മടികൊണ്ട് അത് ഒരാൾ കൊണ്ടന്നാ അത് പിന്നെ അടുത്താള് കൊണ്ടന്നു പിന്നെ അതങ്ങ് ശീലമായി പോവും അപ്പൊ കുറച്ചൂടി ചോറ് വാങ്ങി അയിൽ കൊണ്ടെര് ഞമ്മളോരോ ന്തി വാങ്ങആണെങ്കിലും ഞമ്മക്ക് ചുരുങ്ങിയതൊരു അഞ്ച് കവറെങ്കിലും ഉണ്ടാവും ആ മന്തി ഇട്ടത് ചോറിട്ണ ഒരു കവറ്.... ണ്ടും അതോ ചിക്കനോ അങ്ങനെ എന്തോ വാങ്ങണ വെച്ചെങ്കിൽ അതിന്റെ ഒരു കവർ ഉണ്ടാവും അയിക്ക്ള്ള കൂട്ടുകറി മയോണൈസ് സാലഡ് അങ്ങനത്തെ സംഭവങ്ങള് ആ അങ്ങനെയൊക്കെ വരുന്നത് ഒന്നും ഉണ്ടാവും.
അതൊക്കെ ശരിയെന്നെണ് പിന്നെ അതു മൊത്തത്തിലൊരു കവറും
ആഹ് അതെ അത് ഒരാൾ കൊണ്ടന്നാ മതി അടുത്താളും അങ്ങനെ കൊണ്ടന്ന പിന്നെ പിറ്റ... ത്താളും അങ്ങനെ ആവും പിന്നെ കടക്കാര് അങ്ങനെ ആക്കിയിട്ട് മാറ്റും ഓൽക്കും ചെലവ് കുറയല്ലേ ചെയ്യാ ഓലെ ഈ കവറുകളൊക്കെ പൈസ എടുത്താണ്ട് വാങ്ങണത് ഞമ്മള് ആവശ്യക്കാറെന്നെ ന്നെ പാത്രമായിട്ട് ട്പോയാൽ നമുക്കത് കുറഞ് കിട്ടുമല്ലോ കടക്കാർക്ക് ആ കവറ് വാങ്ങണ പൈസ കുറഞ് കിട്ടും പിന്നെ വിടെ കൂടുള്ളെ ഒരാള് പോയിട്ടുണ്ട്
എങ്ങട്ട് പോയി
ഓക്ക് പല്ലിനെ ന്തോ അടക്കാൻ വേണ്ടിട്ട് പോയത പ്പൊ പല്ലടച്ച് ഇ പൊവന്നീനി ക്ലാസിലെന്നെ വന്നിനി ഓക്ക് മരുന്ന് വാങ്ങണ പറ അങ്ങനെ പോയി...
മരുന്ന് വാങ്ങാൻ പിന്നും പോയൊ?
ആഹ അല്ലാതെ അപ്പൊ നമ്മുക്ക് ഫോട്ടോ എടുക്കാണ്ടന്നക്ക് പഞ്ചിങ്ങിന്റെ വന്നിണ്‌
അപ്പൊന്ന് സ ടൈം കഴിഞ്ഞില്ലേ?
സ്സ് അപ്പോള് മരുന്ന് വാങ്ങില്ല അപ്പൊ മരുന്ന് വാങ്ങാൻ വേണ്ടി പോയതാ അപ്പൊ ന്ന് പഞ്ചിങ് ഞങ്ങക്ക് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾക്ക് പത്തര മുതൽ ഒന്നര വരെയാണ് ടൈമുള്ളത്
ആ അപ്പൊ ഒന്നര കഴിഞ്ഞ....... ല്ലോ
ആ അയിനിന്ന് ഞങ്ങള് ന്ന് ഫേസ് ന്താ പറയാ ഞമ്മള മുഖം വെച്ചിട്ടാണ് മ്മക്ക് ഇനി ഹാജർ തുടങ്ങണത്
ഉം
അപ്പോങ്ങനെ ഇന്ന് തുടങ്ങിയത് പയിനൊന്നെ ത്രെയിനാണ് തുടങ്ങിയത് അപ്പോനമുക്ക് അത് കഴിഞ്ഞിട്ട് മൂന്ന് മണിക്കൂർ വര നമ്മള ഇടെരിക്കണം ന്നലെ ഒരു ദിവസത്തെ കിട്ടുള്ളൂ ആ മൂന്ന് മണിക്കൂറില് രണ്ടേമുക്കാ മണിക്കൂറിനാണ് നമ്മള് ഹാജറിട്ട് തിരിച്ച് വീട്ടിക്ക് പോണന്നുണ്ടെങ്കിൽ ഞമുക്ക് മു അര അര ദിവസത്തേ കിട്ടുള്ളൂ ഈ മൂന്ന് മണിക്കൂറുള്ളേ ഒന്നര മണിക്കൂർ നമ്മൾ നിന്ന്ന്ന് മാത്രമേ കാണ കാക്കുള്ളുന്നുണ്ട്
ഉം
അതല്ല ഞമ്മൾ എത്ര മണിക്കൂർ നി ക്കണന്ന് കണക്കാക്കാണ് സുഖേനി പിന്നെ നമുക്ക് പരീക്ഷ എഴുതാനൊക്കെ ഭയ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുവാർന്നു അങ്ങനെ നമ്മള് ചെയ്തീല്ലെങ്കില്
ഉം
അപ്പൊ അത് നിർബന്ധണ അപ്പൊ അയിനി ഇനി സമയം തികക്കാൻ വേണ്ടി ഇവിടെ നിക്കണം ഞാനെന്നും വണ്ടി വണ്ടി ആയിട്ടേനി ഇവിടെ വരിഅ ഇന്ന് വണ്ടി എടുത്തില്ല ഇന്ന്... ആർത്തവ ഉണ്ടായിട്ട് എനിക്ക് നല്ല നാവിക്കും ഊരക്കൊക്കെ ഭയങ്കര വേദന. അപ്പൊ അങ്ങനെ പുതിയാപ്പളയാണ് ഇങ്ങോട്ട് ആ അത് എല്ലാ മാസും ഉണ്ടാവും എനിക്ക് എന്റെ ചെറുപ്പത്തിലേ ഉള്ളതാണത്. അപ്പൊ ഇന്ന് ഇന്നെ ഭർത്താവാണ് ഇവിടെ കൊണ്ടാക്കിയത് ഇനിയിപ്പ ഞാൻ ബസ്ന് പോവണം. അപ്പ ഇനി നേരം വൈകിയാൽ ബസ് ഞമ്മളെ സമയത്ത് ത്തിന് കിട്ടൂല ലോ അരിക്കോട് ന്നന്നെ കുറച്ചു. സാധനങ്ങൾ വാങ്ങാണ്ട്. എങ്ങനെ കൊറച് കുറച്ച് സംഭവങ്ങൾണ്ട്. അങ്ങനെന്ന് എന്റെ ക്ലാസ് അടുത്ത് സ്റ്റാർട്ട് ചെയ്യാ ടീച്ചർ ഇങ്ങനെ വിളിക്കുന്നുണ്ട് നിങ്ങങ്ങളെന്തെങ്കിലും ഒന്ന് പറ എന്താ അവിടത്തെ വർത്താനം.
ഒക്കെ സുഖം അങ്ങനെ പോവുണ്ട് ന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ലല്ലേ
ഇല്ലല്ല ഇനി വീട്ടിലെത്തിട്ടേ കയ്യോള്ളു ഇപ്പ ഇനി ചെയ്യാൻ പറ്റൂല.
അപ്പം
നിങ്ങള് കഴിക്കാനായില്ലേ ആ ഇതൊക്കെ ആവും ഇപ്പോ ഇങ്ങനെ നേരം വൈകാണെകിൽ നല്ലോണം വൈകും ഇവിടുന്ന് ചായ വെള്ളം എന്തെങ്കിലും കുടിക്കേണ്ടി വരും. നേരം വൈകയാണെങ്കിലേ എനിക്ക് ഈ ഗ്യാസിന്റെ പ്രശ്നഉള്ളതിനെകൊണ്ട് തോനെ ടൈം നിക്കാൻ കയ്യൂല. പിന്നെന്താ എനിക്ക് ക്ലാസ് തുടങ്ങാനായി ഞാൻ പിന്നെ വിളിക്കാട്ടോ ആഹ എന്ന എന്നാൽ ശരി ശരി ഓക്കെ.